വിശേഷം
നല്ല വിശേഷം എന്തങ്ങള വർത്താനം
സുകന്യണ് ഏതാ ആ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നു
ഏ ഞാനിവിടെ കാല് നീട്ടി ഇരിക്കയാണ്
എന്ത് കാല നീ എന്താ പറ്റിയേ
വണ്ടിമന്ന് വീണ്
വണ്ടി മന്ന് വീണോ
വീണ് ന്ന്പറഞ്ഞാല് വേറൊരു വണ്ടി വന്ന് ഇടിച്ചു
ഒറ്റക്ക ആയിരുന്നോ പോയിരുന്നേ
അല്ലല്ല ഹസ്ബന്റ്‌ മോനൊക്കെ ഉണ്ടായിരുന്നു
ഉ
മോനെ എന്തായാലും ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയിട്ടില്ല ഹസ്ബൻഡറിന്റെ ഇതേപോലെ കയ്യയും കാലൊക്കെ ചെറിയ മുറിവുണ്ട്
ആഹ
ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് വരിയെയ്നി
അൻക്കെന്ത പറ്റിയേ
ഇന്റെ വലത്കാലിന്റെ ചെറിയ അടിയില് ചെറിയൊരു മുറിവുണ്ട് എടത്തെ കാലിനാണെന്നുണ്ടെങ്കില് ചെറുതായിട്ട് ചതവുണ്ട് മുറിവാ ആണെങ്കി ഒണങ്ങി കിട്ടണില്ല
ആഹ് ആഹ ആഹ
ഏതായാലും കുറച്ച ദിവസത്തിന് ഒരു പണിയ ആയിന്ന് പറയാം
അപ്പൊ റസ്റ്റ് വേണല്ലേ
മൂന്നാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ്ക്കാണ് പൊട്ടാണെന്നുണ്ടെ നമുക്ക് പെ പെട്ടെന്ന് മാറും പക്ഷെ ചതവവുമ്പോ അങ്ങനെയല്ലല്ലോ
നടക്കാൻ പറ്റുവോ എന്താ പറഞ്ഞേ
ഏ
നടക്കാൻ പറ്റോ
നടക്കല് പരമാവധി കൊറക്കണം ന്നാണ് പറഞ്ഞത്
ആ ആ ആ ബാത്ത്റൂമ്ക്കൊക്കെ പോവാല്ലേ
ഏ
ബാത്ത്റൂമക്കൊക്കെ പോവാലേ
ആ അതിനൊക്കെ പോ അത്യാവശ്യങ്ങൾക്ക് മാത്രം എണീക്കാ ന്നാ പറഞ്ഞത് പിന്നെ നമ്മള് ചതവല്ലേ എത്രണ്ട് റസ്റ്റ് ട്‌ക്ക്ണോ അത്രക്ക് നന്നാവും
ആ ആ
ഉള്ളില് മുട്ടിന്റെ അവിടെല്ല മുട്ടിന്റെ ചെരിഞ്ഞ ബാത്താണ് അപ്പം അവര് പറഞ്ഞത് വണ്ടി ഇ വീണപ്പോള് ആ ഭാരം ഫുള്ള് ആ കാൽമ കുത്തിട്ടുണ്ടാവും അപ്പൊ അവിടെ ചെറുതായിട്ട് ചതവാണ് പേശികൾ പേശികൾക്ക് വലി വന്നതാണ് ന്ന പറഞ്ഞത് വലിഞ്ഞക്കാണ്
ആ അങ്ങനെണ് ല്ലേ ഈ പേശികള് വലിയാന്ന് പറയുമ്പോ
കാലിന്റെ സൈഡിലു ണ്ടാവും ആ ഞരുമ്പാള് നെരമ്പാളല്ല പറഞ്ഞല്
ആ ആ
കാലിന്റെ സൈഡിൽ ഇല്ല നേരുമ്പാള് നമ്മളെ അപ്പുറത്തേക്കുപ്പുറത്തെക്കു കാലിട്ടല്ലേ ഇരിക്ക
ആ
അപ്പൊ ഒരു വാത്ത്ക്കാണ്ട് ചെരിഞ്ഞ് അവിടെങ്ങട്ട് കുത്തിയപ്പോ അതങ്ങട്ട് വലിഞ്ഞ അതാണ് അതോണ്ടാണ് ഇത്ര വേദന വണ്ടി സ്കൂട്ടിയേനി
ആ സ്കൂട്ടി ആയതോണ്ടാണ് എന്ന എല്ലാം ഒന്നും പറ്റാഞ്ഞ കട്ടോ
ആ അല്ലാഞാ ഇതിലാറ പറ്റൂലേ
ഏ വ വല്ല്യാ വണ്ടിയൊക്കെ ആണെങ്കില് നമ്മള് റോട്ട്മക്ക് അങ്ങനട്ട് മറിയല്ലേ ഇത് സ്കൂട്ടി ആവുമ്പോ പിന്നെ കൊറേ ഓല്ക്ക് ബാലൻസ് ചെയ്യാൻ കഴിയും
ആ
ഏ ചെറിയ ഇത് സ്കൂട്ടി പറയുമ്പം വല്യ ഉയരുണ്ടാവില്ലല്ലേ
ആ
അപ്പൊ ബാലൻസ് കുറച്ച് ചെയ്യാൻ കഴിയും മറ്റേതാവുമ്പോ ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട ല്ലോണം പോവത്
ച്ച് റോഡിന്റെ പൗതി എത്തി ഒറ്റടി കണ്ട് ഇതണ്ട് ആണ് അപ്പൊ അങ്ങനെ കാൽമക്കല്ലം വേദനണ്ട് മുറിന്റെ അവിടെ അങ്ങനെ ഒണക്കം വരുന്നുള്ളു
നല്ല വേദനണ്ടാവും ലേ
ആ
അയിന് റോട്ട്മേ വീണ് ഒരുതിയ മുറിന്ന് പറയുമ്പോ നല്ല വേദന ആയിരിക്കും ഞമ്മക്ക് എല്ല് പൊട്ടിയതന്നൊ കായിലാരെക്കെ വേദന ഉണ്ടാവും ഈ റോട്ടുമ്മ ഒരത്തിയ മൂറി മുറി വറ്റണെങ്കിൽ ആ മുറി നല്ലവേദ ണ്ടാവും എനിക്കന്നെ കൊറച്ച് മുന്നേ അത്യാവശ്യം നാലോല്ലത്തിന്റെ അടു ത്തായി ഇങ്ങനെ ചെറിയ ഒരു മാറ്റിട്ട് പ്ലാസ്റ്റിക് സർജറി ഒക്കെ കഴിഞ്ഞതാണ് പക്ഷെ അന്ന് ഞാൻ പറയും എനിക്കാ പറ്റിയത് ഇനിക്ക് വേദനായിട്ട് ഞാൻ മാഷഅല്ലാഹ് അനുഭവിച്ചിട്ടേ ഇല്ല കാരണം ഏർ കാല് ഫുള്ള് തരിച്ചിട്ടായിരിക്കും
ആ എനിക്ക് വീണപ്പൊ ഒരു പൈപ്പില്ല ചെറിയ മുറി തൊലി പോയിട്ടുള്ളു ഇനി പക്ഷെ ഈ മുറീനൊണ്ട് രു ബുദ്ധിമുട്ട് അതെ നട കുക്കുമ്പോം പല ഉള്ളക്കും ഇങ്ങോട്ട് കുത്തുന്ന പോലെയാണ് അപ്പൊ ഉള്ളില് നീരുണ്ടായിട്ട് ഉണക്കം വരുന്നട്ടില്ല. നല്ല നീരുണ്ട് കാല്
ആഹ ക്ക് എന്നാ സർ ചറി കഴിഞ്ഞിട്ടൊന്ന് എനക്ക് എല്ലാരും പറയേനിന്നിട്ട്. രാ കണ്ണക്കൊക്കെ ഇടങ്ങേറേന്
ഉം..
പക്ഷെ ഞാന് അങ്ങനെ വേദനായിട്ട്. ഇതിനോ പറഞ്ഞോണ്ട് അങ്ങനത്തെ ഇത് അനുഭവിച്ചിട്ടില്ല.
എ ഏഹ്.. നിങ്ങൾക്ക് എന്ത പറ്റിയപ്പം.
ന്റെ വീടിന്റെ ഉള്ളി ചക്രത്തിന്റെ ഉള്ളില്. കാല് കുടിങ്ങി എങ്ങനെ കുടുങ്ങിയതെന്ന് നമ്മക്ക് അറിയൂല.
ചക്രത്തിന്റെ ഉള്ളില് കാല് എത്തിയതാവല്ലേ.
അയന്നെ ഷൂണ്ടായിരുന്നു കാല്മ്മല്. ആ ഷൂ തെറിച്ച് പോയിട്ട്ണ്ട് ഏ അതൊന്നും നമ്മള ഞാൻ അറിയണില്ലട്ടോ. ബൈ ബൈക്ക് ഇങ്ങെ തിരിച്ചപ്പോ എബ്സറ്റുആണ്
ആഹ
അപ്പൊ തിരി ഒന്ന് അപ്പുറത്തൊന്ന് ഇ പ്പുറത്തേക്ക് തിരിച്ചപ്പോ. ഒന്ന് സ്ലിപ്പ് ബൈക്ക് ഒന്ന് സ്ലിപ്പായി. അപ്പൊ ഞമ്മളൊന്ന് തെരക്ക് കൂട്ടിയതോ നമ്മൾ മുറക്കിപ്പടിച്ച അ എന്തോ കാട്ടിയതാണ് എന്താലേ കാലേന്റെ ഉ ള്ളു കുടുങ്ങിയ ഒരു പണി കിട്ടി. പിന്നെ മോനാണെങ്കിലോ രണ്ട് മക്കളും ഉണ്ട്. മോന് ചെറിയ കുട്ടി ഇല്ലല്ല. അതന്നെ ഞാൻ പറഞ്ഞത് ഞാൻപ്പഴും പറയും അന്ന്. അങ്ങനെ എന്റെ കാര് മാത്രം കു നോട് അയ്മ തീർന്ന് അതിന്റെ അപ്പുറത്ത് ഒരു വലിയൊരു കുണ്ടുണ്ട് ആ കുണ്ടിലൊക്കെ പോയി ചാടീണെങ്കിൽ നാലാളും വണ്ടിമലുണ്ട്.
ആ
ഞാനും ഉണ്ട്.
അതന്നെയ മോ മക്കൾക്ക് ഞമ്മക്ക് പറ്റി നമുക്ക് സഹിച്ച മക്കൾക്ക് പറ്റി
അത അതാ ഞാൻ പറഞ്ഞ ഞമ്മളീ നോക്കണം പിന്നെ മ
ആ അതന്നെ ഇവന് ഉറങ്ങെന് അതുകൊണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ ഒരു കൈയ്യോണ്ട്. കൂട്ടിപ്പിടിച്ചിരിക്കേനി അതുകൊണ്ട് ആ വീണപ്പിള ആ പുടുത്തല്ലോണ്ട് ഓനൊന്നു പറ്റി ല്ലാ അല്ലെങ്കി ഓന്റെ തല ആദ്യ അടിച്ചാ ഓ മ്മുന്നിലേനി
ഏ
ടിയിലായോണ്ടോ ഓന്റെ കാലിലൊന്നും പറ്റില്ല അതല്ല ഞങ്ങളെ ബാക്കിലാന്നണ്ടേ ഓന്റെ കാലും ഇതേ പോലെ ഒരദൂലെ.
ആ ആ ആ
റോട്ടിലെ എന്തോ ഭാഗ്യത്തിന് ഓന് ഹസ്ബൻഡറ് അതേപോലെ ഷൂട്ടൊണ്ട് കാൽമ കുറേ മുറി കുറവാണ് ഇന്റെ കാൽമ്മല് നല്ലോ ഞാൻ ചെരി പ്പാട്ടീ നേ
ആ ആ ആ
ഫാൻസിചെര്പ്പ് ഓല് പിന്നെ ഷൂവിന്റെ ലൈസെക്കൊ പൊളിഞ്ഞ് ഷൂ പൊളിഞ്ഞ്ണ് ലയ്സ് രണ്ട് കണ്ടയ്ക്ക്ണ് റോട്ടിൽ ഒര്തീട്ട്
തന്നെ
ഉം അ അതിന് മാത്രം ഒര്
അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായി ഷൂ നേ പരിക്കന്ന്
ആകാൽമക്ക് പരിക്ക് വന്നിട്ടില്ല വല്ലാതെ കാലിന്റെ ചെറിയൊരു ഭാത്ത് ചെറുതായിട്ട് തട്ടിട്ട് ട്ടെ ള്ളു അയില് ഷൂവിന്റെ മേലക് ല്ല ഭാഗം ബാക്കി ഷൂമ്മ തീർന്ന ണം അതേപോലെ തന്നെ ജീൻസിന്റെ പാന്റാട്ടീ നേ അതൊണ്ട് മുട്ടുകാല് മ്മ കുറെ കുറവാണ് പക്ഷെ ട്ട് ന്നാലും ആ പാന്റിന്റെ ആ ഭാത്ത് കീറി ഉള്ള്ക്ക് മുറി പിന്നി ണ്ടായിണ് അതായിട്ട്ന്നെ അത്ര കുറച്ച്ന്ന് പറയാ
ഉം ഉം ഉ ഞാൻ പറയാ ഏതാലും വണ്ടി മ്മെ പോകുമ്പോ നല്ലോ നോക്കണ്ണം അഹ് ഞമ്മള് നോക്കിട്ടും കാര്യല്ല
ആതന്നെ ആ ഞങ്ങള് ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് സാവധാനത്തി ലാണ് ഇരിക്ക്ണത് ഏ പക്ഷെ
അ ഞമ്മളെത്ര സാവധാനാണ് പറഞ്ഞിട്ടും കാര്യല്ല ഈ ഞാൻ പറയാ എല്ലാരും കരുതിയാലും എല്ലാ അപകടങ്ങള ഒന്നും ഉണ്ടാവൂല്ല ഈ ഞാ ഞാ ഇപ്പ വണ്ടിമ്മ പോണ ആളാണ് ഞാൻ എന്ത ചെയ്യല് തെര്ക്ക്ല്ലോലൊക്കെ പോയ്
ഞാന് മെല്ലെപോരും അതൊ അരൂകൂടെ
ഞാൻ അരുക്കൂടല്ല ഞാ നടൂക്കൂടെ പോല് അരുക്കൂട ആകുമ്പം വേറെരു വിഷയണ്ട് ഈ വളവ്ന്നൊക്കെ വണ്ടികള് വേ വേ വരും
ആ
ഏ
ഞാൻ അവിട്ന്നൊക്കെ ഓണടിച്ചാലാണ് മെല്ലെ പോലെന്നെള്ളൂ പക്ഷെ ഇൻക്ക് പേടിയാണ് വല്യയവണ്ടി ഉണ്ടാവുമ്പം നടൂകൂടെ ക്കായാ കൊണ്ടണ്ട് പോക്കൂ ഓല് ബസ്സൊക്കെ സ്പീഡില് പോകല്ലേ
ആ ആ ആ ഞാൻ ബസ്സിന്റെ ബേക്ക് പോകാതെ ഓല് ഭയങ്കര എട് ങ്ങേ റാ
ആബസ്സൊക്കെ എടുത്ത്കൂടെ വരുമ്പോ ഒരു പേടിയാണ് കാരണം എന്നും കാണ് ണപണിയാ ഇതി റ്റങ്ങള് കുത്തീട്ട് പോണത്
ബസ്സിന്റെബേക്ക് പോവാൻ ഇടങ്ങേറ് റഞ്ഞാതാണ് ബസ്സ് എല്ലോട്തും ങ്ങനിർത്തും പിന്നെ അതേപോലെ പൊടി കൂളി ഗ്ലാസ് വെക്കാതെ ഇപ്പം പോവലെ ന്നെ ഇല്ല കാരണം പൊടി യങ്ങാട്ട് പാറീട്ട് കണ്ണ് ല് പൊടിയ പൊടിയോ എന്തെങ്ക പ്രാണിയോ വ വീണാല് പിന്നെവിട കൃത്യൊക്കെ കളഞ്ഞി പോണമെങ്കിൽ അത്യാവശ്യം ടൈമ തന്നെ എടുക്കും
ഉം
അപ്പൊ ഞാൻ കൂളിംഗ ഗ്ലാസ് വെച്ചിട്ട് ഞാന് ബസ് ആണ് ഇ ബസ്സാര തന്നെ നമ്മള് ആ സൈഡിന ഇങ്ങനെ പോവുമ്പോ ബസാരന്നേ
കോണ്ട് ആക്ഷങ് കാട്ടും പെയക്കോളി പേക്കോളി പറഞ്ഞാണ്ട്
ഉം ബസർക്ക് അറിയപ്പ നിങ്ങളും കൂടി ആണെങ്കി കൊറച്ചും കൂടി
ഞമ്മള് തിരക്ക് കൂട്ടി പോവരുതായത് നമ്മൾ ഇന്നെ ഒടുക്ക ഇറങ്ങായാണെങ്കിലും കുറച്ച് നേരത്തെ ഇറങ്ങും
ഉം നമ്മള് കറക്റ്റ് ആക്കി പോകുമ്പോഴാണ് ബേജാറും
ആഹ് ആഹ് ആഹ് എവിടക്ക പോകവാണെങ്കിലും കൊറച്ചൊന്ന് എന്റെ അമ്മ എപ്പയും പറയും കൊറച്ചൊന്ന് നേരത്തെ ഇറങ്ങാ എന്നാ പിന്നെ തിരക്ക് കൂട്ടേണ്ടി ആവശ്യവിടെ വരൂല്ല ഞമ്മള് ഞമ്മളെ തിരക്ക് കൂട്ടുമ്പയാണ് നമ്മുക്കും അപകടങ്ങൾ വരും വേറെല്ലാവർക്കും അപകടങ്ങൾ വരും
ആ
നമ്മക്കൊ കുഞ്ഞ പറ്റിണ്ടായല്ലേ ഇപ്പറത്തെ കുട്ടികളും ഹസ്ബൻറും എല്ലാക്ക ക്കും പണിയും കാര്യങ്ങളൊക്കെ മുടങ്ങാണ്
ആഹ അത് തന്നെ
മഴൊക്കെ ആകുമ്പോ റോഡൊക്കെ നല്ലവോണം സ്ലിപ്പ് ആകും ചെയ്യും
ആഹ അങ്ങനെ ഇണ്ടല്ലേ മഴ ആവുമ്പോ പേടിയന്ന്
അ
കാൽ വച്ച്
കൊറെ നാലൊന്നും കടുന്നിട്ടില്ല കൊ കൊറച്ച് പിന്നെ അത്യാവശ്യം ഒരു അഞ്ചാറ് മാസത്തോളു മോനന്ന്
ആഹ
ആയിട്ടുണ്ടായിരുന്നത് നിൻക്ക് പറ്റിയല്ലെ
ഉം
ഓൻ ടർക്കി വീണാണ് ആ ടർക്കി ഇടുക്കാനും വണ്ടി വണ്ടി തിരിച്ചതാണ് സംഭവം അല്ല കുമ്പ് ഇട്ടിട്ടൊന്നുമല്ല ക്കെ നമുക്ക് വേറെ ആൾ എടുത്ത് തന്നിട്ടുണ്ട് ആ കൈ കിട്ടിയാൽ നമ്മള് വണ്ടി ഇങ്ങട്ട് തിരിച്ചതാണ് ഉം
പിന്നെ എല്ലാരുംപാട് വണ്ടിമ്മ പോകുമ്പോളും പേടിയാണ് ഓവർ വെയറ്റ് ആകുമ്പോളേ
ആഹ് ആഹ് ആഹ് അത് പിന്നെയാണ് ഞങ്ങള് സ്കൂട്ടി വാങ്ങിയത് സ്കൂട്ടി വാങ്ങാ പിന്നെ അത്യാവശ്യമ്മൽ ആൾകാ
ആ കൊള്ളണംല്ലേ നമുക്ക് മുന്നില സാധനം വെക്ക ബാലൻസ് അയ്യാൻ പറ്റും ആ എടിൽ വെക്കുമ്പോ ഉ ആ അതെ അതെ മറ്റേരു ഇതെല്ലാം മുന്നിൽ വെക്കുമ്പോളേ തിരിക്കണ അവൾക്ക് പ്രയാസം ഏയ്കാരം അഥവാ അങ്ങനെ ആന്റിൽന്റെ ഇടയിൽ എന്തേും പെട്ടാല് അത് വളക്കാൻ കഴിയൂലല്ലോ
ആ അതന്നെ ഒക്കെണ്ട് എനിക്ക് ഞാന ആദ്യേ പറയലുണ്ടായിരുന്നു സ്കൂട്ടി ആായാല് നല്ല സുഖമാണ് സ്കൂട്ടി ആണ നല്ല സുഖമാണ് കാരണം എന്താണ് അതിന് ആക്കാർക്കൊക്കെ ഇങ്ങനത്തെ വല്ല്യ വല്ല്യ വണ്ടിമ്മേ പോയി ഷീലായി ഇതൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പോലെയാണ് സ്റ്റാൻഡേർഡ് കുറല്ല സ്കൂട്ടി
ആമറ്റേത് കാണാനും തന്നെ കൊറച്ച് ചുറുക്കായിക്കാരം
ആ
പിന്നെന്തൊക്കെ ആ ഓക്കെ പിന്നെ വിളി